ഹലോ
ന്തൊക്കെയ്ണ്ട് വിശേഷ സുഖല്ലേ
സുഖാണ് കൊഴപ്പല്ല ങ്ങനെ പോണംന്ന്
ഫുഡൊക്കെ കഴിച്ച് കെട്ക്കാനായോ
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല നോമ്പായിര്ന്ന് അപ്പൊ പിന്നെ ആഹ്
ആഹ് നോമ്പ് തൊറക്കുമ്പന്തായാലും ഭക്ഷണം കഴിക്കാലോ പിന്നെ അതിൻ്റെ ആവശ്യം ഇണ്ടാവൂല്ലാ നമ്മക്ക്
ഉം ഇന്നാലും ഞാൻ ഇണ്ടാക്കിക്ക്ണ് ഞാന് ചോറ് മന്തി ഇണ്ടാക്കി വെച്ചിട്ടുണ്ട്
അയ്ശെരി മന്തിയൊക്കൊ ഒറ്റക്ക് ഇണ്ടാക്കുല്ലേ?
ഏഹ് അതൊക്കെ ഇണ്ടാക്കും ഇതൊക്കെ ഞമ്മളെട്ക്കെട്ക്ക് ഇണ്ടാക്കിയോക്കല്
ആഹ് ശെരിയ അയിന് വീടൊറ്റക്കൊക്കെ പാർത്തിട്ട്ണ്ടാവും
ഒറ്റക്കന്നെയാണ്
ആഹ് അങ്ങനൊക്കാവുമ്പളാണല്ലോ നമ്മളെല്ലാം റെസിപ്പി ട്രൈ ചെയ്യല്
ആഹ് കേടെന്നാലും കേടെന്നാലും ഞമ്മളന്നെ തിന്നാ
തിന്നാ അതോണ്ട് പിന്നമ്മക്കൊരു പേടില്ലാ ആഹ് അതേ ആരും പറയാനൂല്ലാ
ഏഹ് അതൊന്നുല്ല്യാ ഇപ്പം പായസണ്ടാക്കി ഉള്ളിവടണ്ടാക്കി പിന്നെ അതൊക്കെ കുടിക്കലയിഞ്ഞ്
അയ്ശെരി ആഹ് നോമ്പ് തൊറക്ക്ണ ടൈമിലതൊക്കെ തിന്നട്ട് പിന്നെ ചോറ് രാ ഏഹ് കൊർച്ചയ്ഞ്ഞിട്ട് തിന്നാ റമളാനിലൊക്കെ ഇങ്ങൻത്തെന്നാണോ ചെയ്യല്
ആഹ് റംളാൻലധികോം ഞാൻ ചോറ് വെക്കും ഇന്നാ എളുപ്പപ്പണിയല്ലേ
ആഹ് അതെയതെയതെ അല്ലാ അപ്പൊ മുപ്പതും അല്ല മുപ്പത് ന്ന് സോറി പത്തും നോൽക്കോ?
മുഹറല്ലേ ആഹ് അത് നോൽക്കലിണ്ട് ആഹ് നോൽക്കലിണ്ട് ഞാൻ കൊർ കൊറേ ആയിട്ട് മു മുപ്പ‌തും പത്തും നോറ്റിക്ക്ണ് ഇനിക്ക് കൊർച്ച് വെഴ്കിട്ടാണ് കുട്ട്യാള്ണ്ടായത് എട്ട് കൊല്ലായിറ്റെ എട്ടാമത്തേ അപ്പ അന്ന് ആഹ് അന്ന് നേർച്ച നീയ്യത്താക്കിയതാണ് അന്ന് ഇങ്ങനെ നോറ്റിരുന്നു പിന്നെ അത് നിർത്തിയെച്ചിട്ടൊന്നുല്ലാ പിന്നെ പറ്റ്ണ സമയത്ത് മുപ്പെയ്ൻ്റെ മുഹറം മുപ്പയിന്റുള്ളില്
ആഹ് അതെ നോറ്റിട്ട് ആഹ് ഇന്നാലും എന്താണ് കുട്ടി?
കുട്ട്യേള് മൂന്നാള്ണ്ട് ഒരാള് എ ആഹ്
സ്റ്റ്ത്താള് വെയ്കില്ലേ
ആഹ് വെഴ്കി ഒരാള് ഏഴിലാണ് ഒരാളാറിലാണ് ഒരാള് ഒന്നിലാണ്
അയ്ശെരി ആഹ് ഇന്നാലും എട്ട് വർഷല്ലേ ഒരുപാട് നേർച്ചൊക്കെണ്ടാവും
ഏഹ് എട്ട് വ ആഹ് എട്ടാമത്തെ വർഷത്തിലാ പ്രസവിച്ചെ
ഉം ഉം ഹസ്ബന്റ് നാട്ടിലിണ്ടായിര്ന്നോ
ഇല്ലാ അവര് പൊർത്തേര്ന്ന് പിന്നെ ലാസ്റ്റൊയിവാക്കി പോന്ന്
ഏഹ്
പിന്നൊ ഒയിവാക്കി ഇല്ലല്ലാ പിന്നെ ഒയിവാക്കി പോന്ന് ആഹ് ആഹ് പിന്നാ മാ പോന്നാ ആ മാസം രണ്ട് മാസ പി മൂന്ന് മാസം നാലു മാസെറ്റെ ഇവിടാണ്ട് നിന്നപ്പോ ഇണ്ടായിം ചെയ്ത് കാണിച്ചിട്ടെന്നെ ഇണ്ടായത്ട്ടാ
എവിടെ അങ്ങനെ കാണിക്കാനൊക്കെ എൽ എന്താണതിനുള്ള ഹോസ്പ്പിറ്റലിലാ പോയത്
ക്കങ്ങനെള്ള ഹോസ്പ്പിറ്റലില് കൊറെ പോയ്ക്ക്ണ് വെരുമ്പം പോവും പിന്നെ ഒന്നാമതീ ടെൻഷനാണ് അപ്പൊ പോണ പോ ആഹ് പോവല്ലേ പോവല്ലേന്നുള്ള ടെൻഷൻ കേറും അപ്പൊ പിന്നെ എന്നും പോവന്ന്ണ്ടെങ്കില് ആ സമയത്താണ്ട് ഇതാവും അങ്ങനെ എല്ലാ മാസോം അത് ചെലപ്പോ ആ ഒരു മാസത്തി രണ്ട് പ്രാവശ്യക്കാവും ഉം പിന്നെ അവര് നല്ല രണ്ടായിരൊർ ഒക്കെ ഓരോരോ ഇഞ്ചക്ഷനാട്ട് വെക്കും അപ്പൊ നമ്മക്ക് കാരണം പിന്നെ പെട്ടെന്ന് ഇണ്ടാവും അവരെട് ചെല്ല്മ്പൊ അവര് പറയും അത് ഇങ്ങക്ക് ശരീരത്തിന് ശേഷില്ലാത്തതാണെന്ന് പിന്നോര് വെക്കാൻ നിക്കണ്ടല്ലാ ഉം പിന്നെ ലാസ്റ്റ് ഇതേപോലെ പെര്ന്തൽമണ്ണേയ്ന്നൊക്കെ ഇൻക്ക് ബ്ലോക്ക് ഇണ്ട്ന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒഴിവാക്കി ക്കിക്ക്ണ് ഇന്നട്ട് അവ്ട്ന്ന് നാലഞ്ച് അഞ്ചാറ് കൊല്ലം കഴിഞ്ഞ്ക്ക്ണ് പിന്നെ
ന്നെഹ്
ന്നട്ട് പിന്നെ ലാസ്റ്റ് ഹോമിയോ ഹോമിയോ അല്ല ഒര് പച്ചമെര്ന്ന്
ന്നെയ്
ഈ കുരുമൊളകിന്റെ അഹ് കുരുമൊളകിന്റെ വെൽപ്പത്തിലും ഓരോരോ മണിയാ തിന്നാണ്ടായിരുന്നത് ഒക്കെ അവര് ഇൻ കെട്ട് അവര് കെട്ട്ണ അവര്ക്ക് വെറും വയറ്റില് കുരുമുളകിന്റെ മായ്രി മൂന്ന് മണി തിന്നാന് ഇല്ല ടെസ്റ്റൊക്കെ അമ്മള് പൊർത്ത്ന്നാണ് ടെസ്റ്റ് ഒന്നുംല്ല്യ ആ ഒര് വെറും പച്ചമരുന്ന്
അങ്ങനെ ഒരുപാട് ആളുകള് ഇല്ല്യാ രുണ്ട് അവർക്കൊക്കെ ഒരു ഉപകാരയിക്കോളും ഈ വോയിസ് ആഹ് ആഹ് ആഹ്
ചേയ്ല് മൂന്നാൾക്ക് ഇണ്ടായി
തെന്നേ എവ്ടേണ് ആ ആ ഏരിയ അഹ് എവ്ടേണ്ള്ളത്
നെലമ്പൂരാണ്
നെൽ നെലമ്പൂര്ല്ലെ അല്ല ഞമ്മുക്ക് ആര്ക്കെങ്കിലും ആവു ആവശ്യണ്ടെങ്കില്
ഉം
ഉം
ഞങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ഇവര്ക്കൊരു ഓപ്രശം വേണംന്ന് പറഞ്ഞപ്പൊ ഞങ്ങളെന്തെയ്ത് അയിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോക്ടർ ഇണ്ട് അപ്പ അയിനെ കാണിക്കാൻ വേണ്ടി പോയപ്പൊ അവ്ട്ന്നൊര് തമഴാണ് ഒരു പെണ്ണ് തമിഴ് ഇന്നോട് അപ്പ ഇന്നോട് പർഞ്ഞ് ഉം പിന്നീട് പ്പൊ നല്ലൊരു അത് ന്ന് അതിന് ആഹ് അത്യാവശ്യം പ്രായൊക്കെണ്ട് അപ്പന്നോട് പർഞ്ഞ് ഓപ്പറേഷൻ വാണം ന്ന് പർഞ്ഞ് ചെയ്യൊന്നും വാണ്ടട്ടാ അങ്ങനെ ഇങ്ങനി ഒരു സ്ഥലണ്ട് അവ്ടെ പോയോക്കിയാ മതിന്ന് പർഞ്ഞ് ഇത്
ആഹ് അവരെങ്ങനെ ഇങ്ങക്ക് പരിചയം
ഒരു പരിചയൊല്ല്യാ ഓ ഞമ്മള് ഹോസ്പിറ്റൽല് ചെന്നാല് കണ്ട് പരിചയപ്പെടൂലേ അങ്ങനെ
അങ്ങനെ ഇങ്ങള്പോയി ആഹ് പോകനു ഒരു മനസ്സ് വേണം അതുകൊണ്ടാണ് ഇങ്ങക്ക് നമ്മളിപ്പോ കൊറേ ചികിത്സ ചെയ്യുമ്പോ നമ്മക്ക് പോവാൻ മടി പിടിക്കൊല്ലോ
അവര്ക്ക് അവടെ പോയിട്ട് എന്തായിറ്റാ അത് കാണിക്കാൻ വന്നാണ് ആ ഹോസ്പിറ്റൽക്ക്
ആഹ് അയ്ശരി ഏതായാലും പിന്നെ ഒക്കെ വേഗം വേഗം ഇണ്ടായിറ്റ് ഇണ്ടാവുംല്ലേ
ആഹ് പിന്നെ വേം ഇണ്ടായി പിന്നെ അറിഞ്ഞിട്ടില്ലേയ്ന്ന് അഹ് മറ്റേ ഇണ്ടായത് ഒര് വയസ്സ് സ്സോ രണ്ട് മാസോ ആയപ്പോത്തി ത്തിന് പള്ളേല് ഇണ്ടാ
ആഹ് അതങ്ങൻതന്നേണ് ഇല്ല്യാഞ്ഞാ പിന്നെ ഇണ്ടാവുമ്പൊ പെട്ടെന്നാവും
ആഹ്
ഏതായാലും ഉം സമാധാനായി മക്കൾക്കൊക്കെ ആയുസിനു കൊടുക്കട്ടെ
ആമീൻ
ഉം കുട്ടികളൊക്കെ വീട്ടിലുണ്ടോ ആരേം സൗ സൗണ്ട് ഒന്നും കേൾക്കണില്ലല്ലോ
സൗണ്ട് കേക്കാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങോട്ട് പോന്നതാണിപ്പം
ആഹ് അതാണ് ഞാനുവതേ, കുട്ടികൾ അവ്ടെ താഴയാണ് ഞാൻ ഇവിടെ മേലേ. ഇൻക്ക് മൂന്നാളുണ്ട് മൂന്ന് പെൺകുട്ടികളാണ്
ഉം ഉം ഉം ഓര്ക്ക് തന്നെ സ്കൂള് ഓരോ ചെയ്യാൻ വർക്കുകളും ഈ സ്കൂളങ്ങോട്ട് തുറന്നാ ഓരോ പണിയാണല്ലോ മൂത്തത് എട്ടാം ക്ലാസ്സില് ഇങ്ങളെ മൂ മൂത്തത് മോനാണോ മോളാണോ?
ആഹ് മോനാണ് അവള് അവന് ഏഴില് രണ്ടാമത്തെ മോള്, ചെർത് മോന് ഉം രണ്ടാണും ഒരു പെണ്ണും
മാഷാ അള്ള എനിക്ക് മൂന്നും മോള് ഉം മൂ മൂന്ന് പെൺകുട്ടികളാ
ആഹ്
ചെറുതിപ്പൊ എൽ കെ ജീല് ചേർത്തീക്കണ്. അതാ പറഞ്ഞത് ഓരോ ദിവസം ഓരോരോ വർക്കാണ് കുട്ടികൾക്ക്. ഈ
റിൻ ആഹ് ഹസ്ബൻ്റ്
ഇവിടെയില്ല
ആഹ് ഇവര് സൗദിയേ തന്നെയാണ്. ഇപ്പോ വന്നതാ നോമ്പിന് പോവാനായിട്ടടുത്തേക്കണ്.
ആഹ് ഇന്റെ പുതിയാപ്പി വരണണ്ട്. ഈ മാസം ലാസ്റ്റ് വരണ്ടുണ്ടാവും
ഏഹ്
ഉം വീട് പണിയാണ് ഇപ്പൊ. കുടിയിരിക്കൊക്കെ വേണം വന്നിട്ട്.
അത് ശരി. ഞങ്ങള് കുടിയിരുന്നിട്ട് ഏഴു വർഷം കഴിഞ്ഞ്.
എന്ത്?
ഞങ്ങള് കുടിയിരിന്നിട്ട് ഏഴ് വർഷം കഴിഞ്ഞ്ന്ന് പറയാ.
അയ്ശരി. ഞങ്ങക്ക് വീട് വിടുക്കാനേ കൊറച്ച് വൈകിപ്പോയി. ഇപ്പ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് വീടാക്കണതല്ലേ.
ആഹ് ഞങ്ങള് കൊറേ വൈകീയേക്കണ്. എന്തേ ഞങ്ങക്ക് കുട്ടികളില്ല. പൈമക്ക് നോക്കിയില്ല. പിന്നെ ഉണ്ടായതിന് ശേഷാ പിന്നെ നോക്കിയത്.
ആഹ്. ഇത് പിന്നെ നമ്മക്കൊക്കെ ആഹ് വീട്
വരുമ്പോ വരുമ്പോ ഞമ്മള് ഇതിൻറെ ചികിത്സക്ക് പോകും. അപ്പൊ പിന്നെ അയ്മ പോക്കൂല്ല. അയിനേ ഉണ്ടാവുള്ളൂ. അത് മൂന്നാല് മാ സം ദാ എന്ന് പറഞ്ഞ മാതിരി പോവുകേം ചെയ്യും. ഒന്നും ആവതുവില്ല. പിന്നെ ദാ ഇവടെ ഇല്ലാതായിപ്പോയി വാങ്ങ് ചെന്നപ്പോ രണ്ടു മാ മൂന്നാല് മാസവവ്‌ടെ നിന്ന് ഒരു കൊല്ലം നിന്നിക്കണ്.
ആഹ് ആഹ്
ഒരു ഹോസ്പിറ്റലില് വർക്ക് ചെയ്തത്.
അയ് ശരി
എന്നിട്ട് പിന്നെ അവിടന്ന്ങ്ങനെ അറബികൾ വരണ ഹോസ്പിറ്റലായിരുന്നു അപ്പൊ അവിടന്ന് അങ്ങനെ അറബികള് വന്നിട്ട് പരിചയപ്പെട്ടിട്ട് അവരെന്നെ കൊണ്ടോയി പിന്നെ
അഹ് ശരി
അങ്ങനെ ഇണ്ടായത്
ഏഹ് ഇപ്പ ഇപ്പൊ അവിടെ ആവൂലേ അറബിന്റെ വീട്ടിലാ
ആഹ് അറബിന്റെ വീട്ടിലല്ല ഇപ്പൊ ഓ പിന്നെ ഓഫീസിലാണ് വക്കീലന്മാരെ
ആഹ് ആഹ് അയ് ശെരി
അങ്ങനെ അവരിക്ക് ഇവിടെ തെർജിമ ചെയ്യാനും വേണ്ടിയിട്ട്
ആഹ്
ഈ ഉഴിച്ചിളിന്റെ ഹോസ്പിറ്റലായിരുന്ന് അപ്പം ഇവരിപ്പം അത് അറബി ഒക്കെ അറിയണ കാരണേ അവർക്ക് തർജിമ ചെയ്യാൻ ആളെ വാണെന്ന് പറഞ് അങ്ങനെ പോയി പരിചയപ്പെട്ട് പിന്നെ അവരന്നെ ഇവർക്ക് അവരെ അറബികളിങ്ങനെ വരല്ലേ അങ്ങനെ അവിടുന്ന് വരുമ്പോ അവരിക്ക് ഇവരെ ഇഷ് ട്ടപ്പെട്ടിട്ട് പിന്നെ അവരന്നെ വിസയും ഇതൊക്കെടുത്ത് കൊണ്ടോയി ഉം ചിലരൊക്കെ വരുമ്പോ നല്ല സാധനം തന്നീണ് പിന്നെ പൊതപ്പും വിരുപ്പും മുസല്ലേ പൈസിം മുഠായികളൊക്കെ കൊടുന്നരും ആഹ് കൊണ്ടു തന്നീന്ന്
ആഹ് ആഹ്
പിന്നെ ഇബരും പോയിട്ടും തന്നെ ആരൊക്കെ അവിടുന്ന് പരിചയള്ളവര് വന്നിട്ട് കൊടുത്തിട്ട് ഞാൻ കൊടുത്തു ഏതായാലും തള്ള വാങ്ങിയതാ അവിടെ അങ്ങനെ ആൾക്കാര് വരുന്നവര് വാങ്ങി ഞാൻ കൊടു ന്റെ അയൽവാസിയാന്ന് പറഞ്ഞിട്ട് വാങ്ങിട്ട് പിന്നെ ഇവരിക്കൊന്നും ഇങ്ങട്ടൊന്നും തന്നിട്ടില്ല
കൊണ്ടന്നില്ല ആഹ് ആഹ് ഒരിടത്തിൽ അങ്ങനെ പറഞ്ഞു പറ്റി ച്ചിട്ടേ
നമ്മക്കറിയില്ലല്ലോ അത് കൊറ കൊറച്ച് വിട്ടാണേനും അപ്പാ
അഹ് ഓരോ നമ്മള് ഓരോരുത്തില് നമ്മള സ്വഭാവ രീതിക്കനുസരിച്ച് നമ്മള ഇഷ്ടപ്പെടുവല്ലോ അപ്പൊ അങ്ങനത്തൊരു ഉം ഏഹ് അഹ് ശരി
ഉം
ഇപ്പന്നിട്ട് ലീവിന് വന്നാവൂല്ലേ
ആഹ് ഇപ്പം ലീവിന് വന്നാ അവിടുന്ന് പോയിട്ട് മോളെ പള്ളേലുള്ള സമയത്താണ് ഏഴാ മാസം ആവുമ്പള പോയത്
ഏഹ്
തറട്ട്ങ്ങാണ്ട് പോയത് മോനെ പെറ്റ് ഉം പ്രസവിച്ച ഒരു മാ ഒരു കൊല്ലം ഏഹ് അങ്ങട്ട് പോയിട്ടൊന്നുല്ല
ഏഹ്
ഉം എന്താ പിന്നെ റൂമും കാര്യൊക്കെ ഓഫീസിന്റെ വകന്നെയാണ് റൂമി ചെന്നാലും നല്ല ട്ടാണ് അവർക്കൊക്കെ
ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ അഹ് ഒന്നും നടക്കൂല പറയാ
ആഹ് എന്നാലും ഇല്ലാത്ത ടൈമില് ഇനിയിപ്പോ കുട്ട്യേളൊക്കെ ആയിട്ടാകുമ്പോ നമ ക്കെന്തായാലും
ഉം
എല്ലാരിക്കും ആ പിന്നെ നമ്മക്ക് കഴിഞ്ഞാ നമ്മക്ക് പോവും ചെയ്യാട്ടോ ഞാനൊരു കാണാനെ കാണാത്ത സ്ഥലം കാണുമ്പളും നമ്മക്കൊരു പൂതിയെല്ലേ ആഹ് ഉംറക്കെ ചെയ്യാനൊക്കെ നല്ല ആഗ്രഹാണ് ഇവര് എന്റെ മു പുതിയാപ്ലേം പറയും പോവാ പോവാ അയിന് ആദ്യം ഇവിടൊക്കെ കയ്യട്ടെ ഏഹ് ആഹ് അതൊരു പൈസപണിയല്ലേ അത് ഉം തയ്ച്ചിട്ട് തെകയാവില്ല
ഉം എന്നായിക്കോട്ടെ എന്നാല് ശരിന്നാല്
എന്തേ
ന്നായിക്കോട്ടെ ശെരിന്നാല്ന്നറിയാ
ഓക്കെ ഓക്കെ